ഹ
എന്തൊക്കെയൊണ്ട്
ഓഹ് സുഖം
പഴംമ്പൊരി ഒക്കെ റെഡിയായോ
ആഹ് പഴംമ്പൊരി റെഡിയായ് ഒരുസൈടി മാറ്റി വെച്ച് അവിയൽ ഇരിപ്പൊണ്ട് ത് ഇന്നലത്തെ കൊറച്ച് അതെട്ത്തൊന്ന് ചൂടാക്കി ഇപ്പൊ രസവു ഇരിപ്പോണ്ട് ഇന്നലത്തെ മീൻ ഒഴ്കെ ഇരിപ്പൊണ്ട് എനിക്ക് വെട്ടാൻ അറിയത്തില്ലേ അത് അത്രന്നെപ്പ ആഹ്
ഉം അയില് വല്യ തൊലി എളക്കുന്ന മീനാന്ന് തോന്നു
അത് തന്നെ മറ്റേ പഞ്ഞി പോലിരിക്കു കറി വെച്ച്വരുമ്പോ മുള്ളു ഒണ്ട് നല്ലെ അതുകൊണ്ട് അതെനിക്ക് വെട്ടാ അറിയത്തില്ല
ആഹ് ചോറ് കഴിച്ചില്ല്യേ നീ
ചോറ് കഴിച്ചില്ല കഴിക്കണം വെശക്ക്ന്നില്ല ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ ഇച്ചിരി മുന്തിരി ഇരിപൊണ്ടാരുന്നു അപ്പൊ അതും ഉപ്പും മഞ്ഞപ്പൊടിയും ഇച്ചിരി വിനാകിരീം കൂടൊഴിച്ച് കഴവി വൃത്തിയാക്കി കഴിച്ച്
കഴിച്ച് ഉം പിന്നെ വീട്ടീന്ന് അമ്മയൊക്കെ വന്നിട്ട്ന്താ പറയുന്നു നീ അങ്ങോട്ട് പോകുന്നില്ലയോ
ഓഹ് അനിയൻ പോയാരുന്നു പുറത്തോട്ട് അപ്പം ആഹ് ഇപ്പ പോയിട്ട് രണ്ടാഴ്ചവുന്നേ ഉള്ളൂ അപ്പോ അതിന്റെ ആവശ്യ ന് ഒരു ഒന്ന് രണ്ടാഴ്ച്ചയായിട്ട് വീട്ടിലായിരുന്നു അപ്പോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനിയിപ്പൊ ഉടനെ ഒരു പോക്കൊന്നും ഇല്ല
ആഹ് ഇനി ഓണം
ഓണത്തിന് തിരുവോണത്തിന് ഓണത്തിന് പോയ ഒരു ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതലൊന്നും നിർത്തത്തില്ലല്ലോ പെട്ടന്നൊന്ന് വിളിക്കാൻ കൊതിയാകും
ഉം ഹസ്ബന്റ് ഇപ്പഴങ്ങാനും വരുവോ
ആ അറിയത്തില്ല ഇനി ഓണത്തിന് വരുവോ ഇല്ലെ ഒന്നും. ഒന്നും പറഞ്ഞി പില്ല അതൊക്കെ സർപ്രൈസ് ആണല്ലോ ആ സമയ ആവുമ്പോ പറയുന്നെ ക്ക് ടെൻഷനതല്ല വരുന്ന സമയം നേരത്തെ പറഞ്ഞാലേ മുൻകുട്ടി വൃത്തിയാക്കിയിടാൻ പറ്റു റൂം
സൈം അവസ്ഥ
ഉംനമ്മൾക്ക് കാണുമ്പോ ഒരു വൃത്തി ഉണ്ടെങ്കിലും എവിടെലും ഒരു പൊട്ടും പൊടിയും ഇരുന്നാൽ മതി അതോണ്ട് മൊത്തത്തിൽ അവസ്ഥ ക്ലീനിങ് ചെയ്യണം അങ്ങനെ അവസ്ഥയില്ല ആ വെരണം സമയം പോം ഓരോ തപ്പുന്നെ യ്യോ അത് എവിടാരുന്നു ഇതെവെടാരുന്നു വെരുമ്പോ അത് ചോയ് ക്യുല്ലോ ഇയ്യോ എവടാരുന്നു
അ
പോഴപ്പഴേ എന്നോട് ചെര്പ്പ് അവ്ട്ന്ന് എ ഇടെ വന്നിരുമ്പോ ഇട്ന്നെ രണ്ട് ചെരുപ്പുണ്ട് ഒന്ന് ഒരു പൂട്ടു ചെരുപ്പും ഒന്ന് ഒരു സാധാ ഒരു ഇവടെ ആൾക്കാര്ട സാധാ ഒരു സ്ലിപ്പറ് വേറൊരു ബ്രൗൺ കളർ മോഡല്
അ ഹ ഹ
അഹ്‌ രണ്ടും എന്റെട്ത്ത് പോന്നരം പറയും കഴുകി വൃത്തിയാക്കി കവറി കെട്ടി വെച്ചേക്കണം അല്ലെ അടുത്ത പ്രാവശ്യം ഞാൻ വെരുമ്പോത്തിന് കണ്ടില്ല കാണണംന്ന് പർ വേണൊന്ന് ആദ്യത്തതും അങ്ങനങ് ഞാൻ പൊടി പിടിച്ച് പോയി രണ്ടാമത് കയ്ഞപ്രാശ്യം വന്നപ്പോ വേടിച്ച്
ആഹ്
ത് മേടിച്ച്ട്ട് എന്റെട്ത്ത് വെക്കണെന്ന് പർഞ്ഞു ഞാൻ പിന്നെ ഒരു കവറി കെട്ടി വെച്ച് പ്പ വെര്ന്നേന് മുമ്പ് ചെരുപ്പൊക്കെ തേച്ച് കഴികിടണം ഉം അതാ പിന്നെ എനിക്കതല്ല ടെൻഷൻ എന്റെ തുണി ഒരു ലോഡ് എവിടേയ്ക്കോ ആയിട്ട്‌ വാരി വെച്ചിരിക്കുന്നു അത് ക്കെ എങ്ങോട്ടൊതുക്കുന്ന എനിക്ക് ടെൻഷൻ
ഉം ഉം
കൊച്ചൂടെ വന്നപ്പോത്തേനെ അ കുഞ്ഞിന്റെ തുണി വെക്കുന്നേന്റെടക്ക്‌ നമ്മടെ തുണി വെക്കാൻ സ്ഥലമില്ല
അലമാരിയിലൊക്കെ മടക്കി വെക്കുവല്ലോ വാരി എറിയോ കുത്തി നറച്ചു വെക്കുവാ ഞാന്
ഫസ്റ്റ് മടക്കിയത് ആദ്യ ക്കാണെങ്കിൽ മടക്കി ഒതുക്കി യ്യോ അ ഒന്നു ഇവരറിയാ ച്ച് വെച്ചാ തി ഓ കയ്യ് കിട്ടുന്നത് ചുരുട്ടി അങ്ങോട്ടങ്ങേറ്റ
ഓ ആന്ന് ക്യാമി എങ്ങനെ വന്ന്
എന്തോ
ക്യാന്റീൻ എങ്ങനെ പോകുന്നു അവ്ട്ത്തെ
ക്യാന്റീനൊക്കെ സുഖായിട്ട് പോന്നു സൂര്യ ഇല്ലല്ലോ പോയല്ലോ
പോയോ
അവൻ വീട്ടിൽ പോയി
എവടെ പോയി
ഗൾഫില്
ആ ഭർത്താവിന്റട്ത്ത് ഭർത്താവ് ഗൾഫില്ലല്ലോ
അല്ലാതെ
ഓ അവടെ എന്ത് ജോലി ശെരിയായി
ആഹ് ഇങ്ങനെ ഇങ്ങനെ വല്ലായിരിക്കും സു അല്ലേ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് വല്ലോ ആയിരിക്കും
അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലട്ടോ എന്നാ പോയത്
ഒത്തിരി നാളായോ ഇപ്പൊ ഒരു മാസായോ ഒരു മാസ ഇല്ല ഒരു പത്ത് രുപത് ദിവസായി കാണും
അതെന്താ അവടെ നിക്കുന്നെ വൃന്ദ മാത്രെ ഒള്ളോ
മാത്രം
അയ്യോ വൃദ്ദേക്കൊണ്ട് ഒറ്റക്ക് പറ്റോ മാനേജെയ്യാൻ
വൃന്ത എട്ട് മണിക്കൊക്കെ പോന്നെ പ്പം
ഉം
റ്റേ ഏഴ് മണിക്ക് പോകുന്നല്ലായിര്ന്നോ
ആ ഇന്നലെ ഒരു പ്രണയത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടക്കാണ് അപ്പൊ ഞാാനിങ്ങനെ
ആ
ചിന്തിക്കുകയും ചെയ്ല്ലേ ഇത്ന്തുനിപ്പം
മം അതിപ്പോ എന്താ അതേ ഉള്ള അവിടെ
ഉം നമ്മസേച്ചച്ച് തിരക്കണം അറിഞ്ഞില്ലല്ലോ
എം സൂര്യ ആരോട പറഞ്ഞില്ല പോയത്
ആഹ് ആരോടും പറഞ്ഞില്ലല്ലേ പോന്ന പുള്ളിക്കാർോക്ക പുള്ളിക്കാരി പഠിച്ച വിദ്യാഭ്യാസത്തിന ഉള്ള ജോലിയാണോ അവിടെ ചാർജ് അടിക്കുന്നത്
ആന്ന് അടുത്ത ജോലി കിട്ടാതിരിക്കുന്നേ മനക്കേടാ
പറ്റയൊന്ത് വായിരിക്കുന്ന മൊത്തം ജീക്കാൻ വേണം പഠിച്ച വിദ്യാഭ്യാസ അത്ര നുള്ള വന്നത്
അതല്ല കണകും കാര്യങ്ങളും എല്ലാം പാടന്ല്്യം
ഉം ഞാനാണേലേ അവിടെ വച്ചരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തില്ലായിരരുന്നുച്ചി നമ്മുടെ ഫ്ലിപ്കാർട്ടില്
ആഹ
ആ എനിക്ക് എന്റെ നമ്മുടെ കൊച്ച ഓർഡർ ചെയ്തന്നന്നെ
ആഹ
വള ഓർഡർ ചെയ്ത് അന്ന് പേയ്മെന്റും ചെയ്തു ജിപേ വഴി ഫ്ലിപ്പ്കാർട്ടിലാണ് ചെയ്തത് അ എന്തും ചെയ്ത് ഹ ആദ്യത്തെ ദിവസം എന്നെ വിളിച്ചച്ച് പിറ്റേ ൻ ഓർഡർ ശരിയായിരുന്നു ഫാസ്റ്റ് ഡെലിവറിങ്ങണ്ട്യിരുന്നു അതേണ്ട് ഇപ്പ ഞാന അവിടെട്രെനിങ്ങിലായപ്പോ കോൾ എടുക്കാൻ പറ്റയില്ല
ആഹ
റ്റ പിത്തേന്ന് ചദിച്ചപ്പോ എക്ക് കോള എടുക്കാ പറ്റില്ലല്ല അ ഞൻ തിരി അങ്ങോട്ട് വിളിച്ച വൈിട്ടായപ്പോം കോള് കണ്ട് അപ്പഴത്ത ഇയാള ഇങ്ങെ അവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ അവരുടെ ഇതുണ്ടല്ലോ ഡെലിവറി സ്ഥലം
ഉം ഉം
പാനല്ല വന്ന കിക്കുന്നേ അവിടെ ചെന്നി് വർ ഹൗസ് ആഹ അവിടെ അങ്ങട്ട് ചെന്നി നികുവാ
ഉം
എ അടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ ആ ഓ ഞാാന് ഡെലിവറി അവിടെ വന്നായിരുന്നു പക്ഷെ കോൾ എടു ആച്ചരി ബിസി ആയി പോയി അപ്പൊ എപ്പൊ കൊണ്ടുവരരുന്ന് വെച്ച പറഞ്ഞു ഇന്ന ഇനി പറ്റത്തി നാളെ കൊണ്ടുവരാം ആ ഒ ടി പി എന്ന് പറഞ്ഞു തരുമന്ന് ചോയിച്ചു ഞാനുണ്ട് മണ്ടി ആലോചിക്കുന്നു സാധനം കൈയി കിട്ടാതെ ഒ ടി പി കൊടുക്കരുന്ന്
ആഹ
ഞാ ഒ ട്ടി പി അങ് പർഞൊട്ത്ത് ഞമ്മളെന്ത് വിചാരിക്ക്ന്നു ഒര് ലിഫ്റ്റികെല്ലല്ലോ കള്ളത്തരം കാണികാനാതില് വിചാര്ക്ക പറഞ്ഞു കൊടുത്തത് പക്ഷെ ആ സാധനം കൊണ്ട് വന്നില്ല
ഇയ്യോ
ഞാന് ഞാനാണ് എനിക്കന്ന് ടെൻഷൻ കാരണം മുന്നൂറേറ്റാ സാധൻത്തില് കൊടുത്ത്
മ് ങനെ
അക്ക ഞാൻ ന്നൂറ് വട്ടം എങ്ങനൊക്യാ കസ്റ്റമർ കെയറോആയിട്ട് ബന്ധപ്പെടാവോ അതുപോലൊക്കെ ഞാൻ ബന്ധപ്പെടാം ന്നോക്കി ഭയങ്കര പരാജയാട്ടം ഫ്ലി്കാർട്ടിന്റെ കസ്റ്റമർ സർവീസ് ന്നാ ഓല് തരട്ടെ ന്നാ ഫോണെടുക്കില്ല ഞാനൊര് മൂ ഇല്ല മൂന്ന് ന്നാല് ദിവസം ഞാൻ കസ്റ്റമർ കെയറെ ബന്ധപ്പെടാം ന്നോക്കി ന്നടന്നില്ല അതെന്നെ ന്നാലാമത് ആഹ് അങ്ങട്ട് കഴിഞ്ഞ ദിവസം ഒണ്ട് മ ഇതുപോലെ കസ്റ്റമർക്കാണ് കിട്ടുന്നത് കിട്ടി ഫോണെടുത്തു ആ അഹ് ത്തേന് എൻ്റെട്ത്ത് പർഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒ ടി പി പറഞ്ഞു കൊടുക്കാതിരുന്നെങ്കി അവർക്ക് കംപ്ലയിന്റായിട്ട് അത് അവരെ കുറ്റ റ്റം പർഞ്ഞിട്ട് കാര്യല്ല
ഏഹ്
മിസ്റ്റേക്ക ഒ ടി പി പറഞ്ഞു കൊടുക്കരുതായിരുന്നു പക്ഷേ ഞാന് ഓർക്ക ഒര് ഒരു ലിപ്സ്റ്റിക്കെല്ലേ എന്ത് കള്ള ത്തരം കാണിക്കാനാന്ന് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് വിശ്വാസിച്ചാലേ ജോലിക്ക് എടുക്കുന്നേ
എപോൾ ജോലീന്ന് പിരിച്ചുവിടണെ ഇവിടെ അവ് ആര് ആൾക്കാരെ അറിയായിരിക്കുല്ലോ
ആഹ് പിന്നെ എന്റ അടുത്ത് പറഞ്ഞു നിങ്ങളടെ അടുത്ത് ഇവിടെ ചവറേല് അമ്മുടെ വെയർ ഹൗസ് ഉണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ടിന്റെ അവിടെ പോയി ഇന്ന ദിവസം ആരാ ഡെലിവറി ബോയ് അല്ലേ ഏജന്റ് ഈ റൂട്ടി വന്നെ ആരാന്ന് തെരക്യാ അറിയാം പറ്റോന്നുറി ഞാം പിന്നെ അത് മെനകീട്ടില്ല എന്തിനാ ഈ മുന്നൂറ് രൂപേടെ സാനത്തിന് ഇനിക്കെന്ന നഷ്ടം അവിടെ വരെ പോയി വണ്ടിടെ പെട്രോളും കളഞ്ഞ് ഇനീപ്പോ എന്തായാലും അയ്നത്ത് ഓഡർ എയ്യാതിരുന്ന പ്രശ്നാവോയ്
അപ്പെന്ത് എയ്യും മ്
ന്നമ്മക്ക് എപ്പഴും ഫോണ് എടുക്കാം പറ്റണോന്നില്ല
സത്യം
ന്നലോം ഒ ടി പി ഒക്കെേ വേട്ച്ച് എന്നെ എനിക്ക് ആദ്യ ആയിട്ടാ ഇങ്ങനെ ഒര് എക്സ്പീരിയൻസ് അതും ഫ്ലിപ്പ്കാട്ടീന്നൊക്കെ
കാരണം ന്നമ്മളെ വീട്ടിൽ കൊണ്ടു വന്ന് ഇതും നേര്ത്തെ പേയ്മെന്റും ചെയ്തില്ലായിരുന്നു അതുകൊണ്ടാ ണ് റ്റേ ന്നമ്മള് വീട്ട്ക്ക വെരുമ്പത്
ൻകൂട്ടി പെയ്മെന്റയ്തൊരു സാധനംവേടിക്കണം അതാ എനിക്ക്പറ്റിയ അബദ്ധം അല്ലെങ്കി ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ നോക്കിയപ്പോ ക്യാഷോൺ ഡെലിവറിക്ക് ഒരു പത്തോ പതിനട്ട് രൂപ അധികം ആവും അപ്പ ഞാ വിജാരിചെന്ന ജി പേ ചെയ്യാ അങ്ങന അങ്ങ് ചെയ്തതാ
ആഹ്
ഒരാവശ്യ ഇല്ലായ്രുന്നു കൊറെ വൈഫെയിം പോയി കിട്ടി കയ്യിര്ന്ന്
ലിപ്സ്റ്റിക് കിട്ടിയോ കിട്ടിയതുല്ല
അതിനൂല്ല നഷ്ടം ഇന്നും അതുപോലെ ഒരഅബദ്ധം പറ്റി ഞാനാണ് മീഷോയിന്ന് ഒര് റെയിൻകോട്ട് ഓഡറെയ്താ ഇപ്പ എന്തുവാ ഫ്രണ്ട് ഇനി ഇട്ടോണ്ട് ഫ്രണ്ട് കാണിച്ച് ഫ്രണ്ടിൽത്തെ വ്യൂവും ബാക്കിൽത്തെ വ്യൂയും അങ്ങനെ രണ്ട് ആൾക്കാര് ന്നിക്കുന്ന രീതിയിലാ റെയിൻകോട്ടിന്റെ പരസ്യം
ഉം
ഞാനെന്നാ മണ്ടി ഞാൻ അയ്ന്റെ താഴെ എഴുതീക്ക്ണെ വായീച്ചു ന്നോക്കണം പാക്ക് ഓഫ് വണ്ണ് പക്ഷെ ഞാൻ എന്തുടാ ണ്ട് പേര് നിക്കണ് അപ്പൊ രണ്ട് റെയിൻകോട്ട് അങ്ങനെ വിചാരിച്ച് ഞാനങ്ങ് ഓഡറ് ചെയ്ത്
ശ്ശെ
നോക്കീട്ടെന്നെല്യാ റെയിൻകോട്ട്
ക്ഷെ
ഓർഡർ ചെയ്ത് ഇവിടെ ഫ്ലി്കാർട്ട്കാര കുറച്ചല്ല മീഷോ കുറച്ചുമ്പ ഡെലിവറി ഒക്കെ ചെയ്തു നല്ല ഡെലിവറിയട്ടോ മീഷോയുടെ
ഉം
ഒക്കെയാ വരുന്നു സാധനം തരുന്നു പോകുന്നു ഒരു ഡിലേ ഇല്ല നേരത്തെ വരികയും ചെയ്യും അപ്പം സാധനം തന്ന് ഇവിടെ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഞാൻ ക്കാ ഞാ വിളാൻ നോക്കോ രണ്ടെണ്ണം ഇല്ലോ രന്നെ ഉള്ളു എന്നിട്ട് ഞാനൊരു ഡൗട് തോന്നി മീശോ എടുത്ത് നോക്കിയപ്പോൾ രെണ്ണേ ഉള്ളൂ ഇതാ പറയുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കു ചെയ്യത്തില്ലന് സത്യ സത്യ വെപ്രാളം ആ എന്നാ അതൊന്നന്ന് വായിച്ചു നോക്കാത്തന്റെ ഒരു ഇതാണ് ശ്രദ്ധിച്ചരു കാര്യ ത്തിന്റെ കുഴപ്പം ആ ആഹാ അതും കണക്കാ ഞാന ഇവിടെ എല്ലാം തൂത്തു വാരി വാരി ഫുള്ള് പൊടിയായിരുന്നു
മ് മ് മ് മ്
തൂത്തുവാരിനി ഇനി എന്റെറെ റൂമേ ഉള്ളൂ നല്ല വൃത്തിക്കൊന്ന് തൂത്തുവാരത്ത അല്ലതെ ചെറുതായിട്ട്ന്ന ഇപ്പപ്പോ തൂത്തുാരി പുറമേ ഇനി മൊത്തം കട്ടിലിന്റെ കിഴേ എല്ലാം കൂടെ ഒന്ന് ഓണത്തിനൊക്കെ ആകുമ്പോൾ തൂത്തു വരണം വൃത്തിയാക്കണം
ആഹ എല്ലാടത്തുന്നും എല്ലാം വാരി പറക്കി മടക്കി വെച്ചട്ട് ഒന്നിച്ചാങ് തൂത്തു വരണം
സത്യം എനിക്ക് തൂത് വരുന്ന ഒന്നും എക്ക് പ്രശ്നംല്ലോചിച്ചു പക്ഷെ ആ തുണിടെ ഏരിയയിലോട്ട് ചെന്നാ എനിക്ക് പ്രരാന്ത് വരും കബോർഡ് തുറന്ന പ്രാന്ത് വരും ആഹ അതെ എനിക്ക് തോനുന്നു അതിനകത്ത് വല്ല ജിറാഫും കയറിയന്ന് അറിയത്തില്ലേ അത്രക്കും ഞാൻ കുത്തി നിറത്തി വെച്ചിട്ടുണ്ട് ഇന്നട്ട് പറയുന്നയാ തുണിയില്ല തുണിയില്ല ഒരു ഇട്ട് മൂടാനുള്ളത് കിടപ്പുണ്ട് തുണിയില്ല എന്നിട്ട്
മ് ഹലോ
ഇനിയിപ്പോ ഓണത്തിന് പന്ന എല്ലാം കൂടെ എടുത്ത് അങ്ങ് തീ ഇട്ടിട്ട് അടിന്ന് സക്കടു വീട്ടിടാൻ നോക്കുവാ എനിക്ക് വയ്യ എല്ലാം കൂടെ വെക്കാൻ
ഉം അത നല്ല ഇപ്പൊ മോനെ വിളിക്കാതായക്കെ വരുന്നില്ല
ആഹ അ മണില്ലണോ
ഉംമ്മ് മ്
പക്ഷെ അവിടെ ഉപ്പുമാവ് ഒക്കെ ഉണ്ടോ എന്ന് എനിക് അറിയത്തില്ല ഞാൻ പെല്ലുമ്പഴത്തേന് പിള്ളേരെ പാത്രം എടുത് വെച്ചു കുപ്പി എടുത് വെച്ചു വിടാൻ റെഡി ആയിട്ടിരിക്കുവ
ആഹ് ഇവിടെ കാരണം മൂന്ന് മണി കഴിയുമ്പോഴാ കൊടുക്കുന്ന കഴിക്കാന്
ചെയ്തു അപ്പൊ ഇവര് കുഞ്ഞുങ്ങൾക്ക് എപ്പ ചോറ് കൊടുക്കുന്നു എപ്പ ഉപുമാവ് കൊടുക്കുന്നു എനിക്ക് മനസ്സിലായില്ല
മ് എന്നാ ശരിയടാ
ശരിയന്ന മ്